ആഹ് എന്തക്ക് ക്കെ വിശേഷങ്ങൾ സുഖല്ലേ
ആഹ് സുഖാണ് എന്തൊക്കെ നിന്റെ വിശേഷങ്ങള്
എന്റെ വിശേഷം നല്ലതന്നെ
എന്തൊക്കെ ഒരുപാടായാലോ അ തോണ്ടോക്കെ കേട്ടിട്ട്
ആഹ്
ഞാൻ ആഹ് ഈ വാട്ട് മെസേജ് ഇണ്ടാവോ ണ്ടെ വിളിക്കല് കൊറവാണ് വാഗിക്കി ചാക്കയ്യുമഹ് ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പ് ഇണ്ടാവൊണ്ട് നമ്മള് സ്കൂള്ല് പഠി ച്ച് ആയലും ഇങ്ങനെ ചാറ്റ് ചെയ്യ്ണ കാരെണ ആർക്കൊങ്ങനെ ബ്ടി കുല എന്റെ നമ്പർ ഇപ്പൊ ഇങ്ങനെ കാണ്ച്ചൊപ്പൊ എന്ത വിളി ക്ക് പെട്ടന്നെരു വിളി എന്തെങ്കിലും ഇതായിട്ട് വിളിക്കാണോ ആവശ്യത്തിന് വിളിക്കാണോ വിചാരിച്ച് ഞാന്
അല്ല ഞാൻ വെറുതെ ഇര്ന്നപ്പം ങ്ങനെ വിളിച്ച അമ്മളെ ഫോട്ടോസക്കെ ഇട്ത്തോക്കി അപ്പൊ ഞാനിങ്ങനെ
ആ വിളിച്ചതാവൂലേ അത് ശെരി ഇങ്ങളെന്തെക്കെ ഇപ്പം ഫ്രീയാ ഇപ്പ വെറ്തെയിരിക്കാവുലെ
ആ ഇപ്പൊ വെർതെ ഇരിക്ക്യ
ഫുഡൊക്കെ കഴിച്ലെ
ഫുഡ് കഴിച്ച് ഫുഡ് കയ്ച്ച് ചായ കുട്ച്ചു ഇന്ന് പഴംപൊരി ഉണ്ടാക്
ഇവിടെ ഞാന് ച ക്ക വറുത്തത് ഉണ്ടായിര്ന്നു ചക്ക ക്കണ്ടായ്ര്ന്ന് ചക്കോണ്ട്ല്ലെ റെസിപ്യ ഇന്ന് മുഴുവൻ ഏ ഇപ്പൊ ചക്ക ണ്ടാകൊണ്ടേ അങ്ങനെ അതോണ്ട് പിന്നെ റ്റംസോ കുട്ടികള് ച്ചിരുന്നു അങ്ങനെ അങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല ഇപ്പൊ കുട്ടി സ്കൂൾ തൊറന്നലേ അപ്പന്ന് സ്കൂളില്ല
ആഹ ആഹ ഇന്ന് ലീവാണ് അപ്പൊ കുട്ടികൾക്ക് സ്പെഷ്യൽ ആയി എന്തെലൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുല്ലോ
ന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടന്ന് തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി അവ അവർക്ക് എനി തേങ്ങാച്ചോട് ഇഷ്ടമാണ് നിനക്കറിയോ തേങ്ങാച്ചോട് നിങ്ങ അവിടെണ്ടാക്കാറുണ്ടോ
ആഹ് ഇവിടെണ്ടാക്കലുണ്ട് തേങ്ങാച്ചോറ്
ആഹ അ
തേങ്ങാച്ചോറും ബീഫും
ആ അതെ അധിക പപ്പടവും
ആഹ ആ ഇപ്പത്തെ ഈ കുട്ടികളൊക്കെല്ലേ ഫുള്ള് ലഹരിയല്ലേ ല്ല ലഹരിക്കടിമ പെട്ടക്കല്ലേ കുട്ടികളൊക്കെ
ആ അതെ ഇ ഇവിടെ ഇപ്പ കുട്ടി എനിക്ക് സ്കൂൾ തുറന്ന തന്നെ പേടിയാണ് ഞാനിപ്പോ സ്കൂള് കുട്ടികളെ സ്കൂ സ്കൂ പറഞ്ഞേക്കുമ്പളേ എന്റെ വല്ിയ മോന് ഏ ഏഴ അ മാസ എട്ടാം മാസ കണി അപ്പൊ അവനൊക്കെ ഇഞ്ഞപ്പോ നടന്നു പോോളും കുറച്ച്ല്ലോ ബസിന് പോണ്ട ബസിന് പോകേണ്ട ആവശ്യംന്നും ഇല്ല അപ്പൊ നടന്ന്ന് പോയിന്ന് വിചാരിു ഞാനിപ്പോ സ്കൂൾ ബസ്ന്ന് ഒഴിവാക്കാൻ വേണ്ടി മാസിനോട് ചോദിച്ചു അപ്പൊ സാറ് പറയണ എന്താ നമ്മളുടെ സ്കൂളിന്റെ ഏരിയയിലൊക്കെ നല്ല ലഹരി വേട്ടണ്ട് അതുകൊണ്ട് കുട്ടികളെ ബസ് സ്കൂൾ ബസ്സ തന്നെ
നമ്മളുടെ കുടുംബത്തിലെ സമാധാനം തന്നെ എന്താ കഷ്ടപ്പെട്ടു പോകൂലേ ഈലഹരി
ആ സ്കൂള് തുറന്നപ്പോ ടീച്ച ഞാന അപ്പൊ പോകൻ വലിയ ഇതായില്ലേ ഇനിയിപ്പോ അവറത സ്കൂൾ ബസ്സിന് ഫീസ് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവങ്ങനെ
അതീ കുട്ടികളില്ലേ കുട്ടികൾ നമ്മൾ നമ്മളെ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ നമ്മളില്ല ഈ കുട്ടികള് ഈ ഫ്ര എന്താ പറയാ കൂട്ടുകാരമാരു ഇടൽ പോകുമ്പോ ഒക്ക് എന്താ ഒരു നിർബന്ധിക്കും അപ്പൊ ഒരിക്കും അതൊരു ഇഷ്ടായിട്ട് ഒരു ഓർക്കതൊരു കൗതുകായിട്ട് അവരത് ഉപയോഗിക്കും
മിഠായി ആണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോ ക്ലാസ്സിൽ തന്നെ ഉണ്ടത്രെ ഹ കുട്ടികൾ എല്ലാരും കൂടെ കൂടിയിട്ട് വല്ല മഞ്ചാണ് മിഠായി എന്നൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ കൊടുക്കണ ആരെങ്കിലുഒക്കെ പുറത്തൊക്കെ പോം പുറത്ത് നടന്ന് വരിയല്ലേ
ഇപ്പ ഈ പെൺകുട്ടികളും അതുപോലെ തന്നല്ലേ
ആഹ് പെൺകുട്ടികളും അങ്ങനെയല്ലേ ഹരി അങ്ങനെയണ്ട് സാ സാറ് ഇത് ഭയങ്കര പ്രശ്നാടോ
ഉപയോഗിച്ചാലില്ലേ നമ്മള കരളും അതുപോലെ വൃക്കേം ഹൃദയവും ശ്വാസകോശവും എല്ലാം നമ്മ അയിനൊക്കെയ ബാധിക്കുക ഈ മദ്യപാനൊക്കെല്ലേ മദ്യപാനൊക്കെ ഈ ലിവർ ലിവർ നശിക്കൂല്ലേ ലിവർ അതുപോലെ ക്യാൻസറിന് കാരണ്ട
ആ അതെതെ അതുപോലെ ഈ പെൺകുട്ടികളൊക്കെ ലഹരി കൊടുത്തിട്ട് ല ലഹരി കൊടുത്തിട്ട് അവര് ഇ ആൺകുട്ടികളൊക്കെ എവിടക്കെങ്കിലും ഒക്കെ കൊണ്ടോവ അങ്ങനെയൊക്കെ ചെയ്യ്ണ്ട് ഇന്നട്ട്‌ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് രക്ഷിതാക്കൾക്കൊക്കെ അയച്ച് കൊടുക്കുക അപ്പൊ ആ കുട്ടികളൊക്കെ ഒരവസ്ഥ എന്താവും. നമ്മള്
അതന്നെ ഈ കുട്ടികള് അല്ല നമ്മള് കുട്ടികളെ മാത്രം നമ്മളെ രക്ഷിതാക്ക കളെ അവസ്ഥ എന്തേക്കും അപ്പൊ ഇത് കാണുമ്പോ ഉണ്ടാവുന്ന ഒരവസ് സ്ഥ രക്ഷിതാക്കള് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് വിടും
അതെ അതെ നമ്മള് എത്ര പറഞ്ഞ് കൊടുത്തിട്ടും കാര്യ ല്യ. എങ്ങനെങ്കിലും അങ്ങനൊക്കെള്ള വല്ല ട്രാക്കിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത എന്താ ചെയ്യ ആരോ പറഞ്ഞിട്ടും ചെ ഇപ്പഴാണെ കുട്ടികള അടുത്ത് നന്ന ചെറിയ കുട്ടികളെ ടുത്തു ഫോണുണ്ട് അപ്പൊ അവര് ഈ ഫോണിലൊക്കെ എന്തൊക്കെയാണ് സംസാരിക്ക്ണേ ഫോണ് നല്ല കാര്യത്തിൽ നല്ല ഉപയോഗമാണ് പക്ഷെ ദുരുപയോഗം ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് സാധനാ ഫോണ് നമ്മള് ഫോണ് ന്ന് പർ അ ഈ ലഹരിയുടെ പോലെരു ലഹരിയാണ്
അതല്ല, ഈ കുട്ടികളെ ശ്രദ്ധിക്കണേ, ഈ കുട്ടികൾക്ക് പെട്ടെന്നുള്ള ദേഷ്യവും, അതുപോലെ സംശയവും എന്താ ഇതൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളില് കാണുന്നുണ്ട്. പിന്നെ ആത്മഹത്യ ചെയുന്ന്പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക പിന്നെ അങ്ങനെക്കെ ഈ കുട്ടികളൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം
ആ പ്പ കുട്ടികളെ സ്കൂളിലൊ രു മീറ്റിംഗ് വെച്ചിരുന്നു സാർമാരൊക്കെ പാടെ അപ്പൊ അവര് പറഞ്ഞാ ച്ചാ സ്കൂള് വിട്ട് വന്നാല് ബാഗിലൊക്കെ നന്നായിസെർച്ച് ചെയ്യണം അവരെ കാണാതെ നമ്മള് സെർച്ച് ചെയ്തോക്കി വെക്ക ന്നട്ട് പിന്നെ അവരെ കണ്ടിട്ട് അവരെ കാണാതെ ആദ്യ നോക്ക്യ ശേഷം അല്ലെങ്കിൽ അവര് അവള് ഇങ്ങനെ നോക്കുമ്പോ ചെക്കിങ് ചെയ്യുമ്പോ ഇവർക്ക് എന്നെ എന്നും സം
ആ അത് ശരി ഈ കുട്ടികളില്ലേഎന്താ ചെയ്യാന്ന്റിയോ ഇപ്പൊ ഇപ്പൊ ലഹരി വേടിക്കാള്ള പൈസ കിട്ടിയില്ലെങ്കിൽ ഒര്എന്തയും ഓര് എന്താ മോഷണം തുടങ്ങും മോഷണം തുടങ്ങുന്നതിനങ്ങ നെണ്പിന്നെ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൗൺസിലി ഒക്കെ നടത്തിട്ട് കുട്ടികളെ രക്ഷപ്പെടു ത്തി കൊണ്ടുവരണം
അതെ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്ക് നമ്മളെ മക്ക ക്കളെ ഇ ലഹരി വേട്ടന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങള അടുത്തന്നൊക്കെ എത്രയോ ആളുകളെ ഈ ചെക്കന്മാർ ഈ ഒരു പത്ത് പ ഇരുപത് വയസായ ചെക്കന്മാർ എത്രയോ പേരണെന്നോ ഇങ്ങനെ പോലീസ് പിടി
ആ ചെറിയ മക്കളല്ലേ ഇങ്ങനെ ഈൽ
വെച്ചി ന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ ഈ ചെറിയ മക്കളാണെങ്കിൽ ഇതിൽ പോയിപ്പെട്ടിട്ട് ഇത് പിന്നെ അവര് ആ ട്രാക്കിങ്ങിൽ പെട്ടാ പിന്നെ അവര് എന്താണ് ഇതിന്റെ ഏജന്റുമാര് പറയാ ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ടു പോയി കൊടുക്കുക അപ്പൊ അവർക്ക് എന്തെങ്കിലും അയ്മെന്നൊരു ചെറിയൊരു എന്താണ് ലഹ കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോ ഇവര് ലഹരി കിട്ടാ വേണ്ടിട്ട് ആ പണി ചെയ്യും
അതന്നെ അങ്ങനത്തെഈ അങ്ങനത്തെ മക്കള ലഹ ലഹരിക്ക അടിമപ്പെട്ട മക്കളില്ലേ നമ്മളെ വീട്ടുകാരുടുത്തുള്ള ആ ഒരു എന്താ സംസാരവും ഇടപെടലും അതൊക്കെ കുറയും ഇവര് ഒറ്റക്ക് ഒരു റൂമിലിരിക്കും ക്കാൻ തൊടങ്ങും അപ്പൊ തന്നെ കുട്ടികളെ നല്ലോണം ശ്രദ്ധി... ശ്രദ്ധി ണം പിന്നെ ഇവർക്കല്ലേ പെട്ടെന്ന് വരുന്ന ദേഷ്യൊക്കെല്ല അതൊക്കെ നമ്മള് നല്ലോ നോക്കണം ഈ ലഹരി ഉപയോഗം ഉള്ള കുട്ടികളില് ഭയങ്കര ദേഷ്യം ഉണ്ടാവും രക്ഷിതാക്കൾ അടിക്കാൻ വരും ചീത്ത പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും
അതെ അപ്പൊ എന്റെ അനിയത്തി പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെ അപ്പൊ അവൾക്ക്പ്പ ഞും കോഴ്സ് പഠിക്ക ക്കണം അപ്പൊ ഹോസ്റ്റലിൽ പോയി നിക്ക പുറത്ത് എവിടെങ്കിലും പോയി നിക്ക കോഴിക്കോടോഅങ്ങനെ എവിടെ എങ്കിലും പോയി നിന്ന് മെഡിസിൻപഠിക്കണം എന്ന് പറയാ അപ്പൊ ഞങ്ങക്ക് പറഞ്ഞ പറഞ്ഞേക്കാതിരുന്ന കുട്ടികളെ വിദ്യാഭ്യാസാണ് അത് വേണ്ടതാണ് പക്ഷെ പറഞ്ഞ അയക്കുമ്പോ അത് നമ്മളൊന്നും കാണണില്ലല്ലോ ഓരോന്ന് കേൾക്കുമ്പോ ബുദ്ധിമുട്ട് ട്ടാണ് പേടിയാണ് അപ്പൊ ഇനിയിപ്പോ ഇവിടെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് കൊടുത്താലും വേണ്ടില്ലഎന്നുംപോകണം പോയി വരാൻ തരത്തിൽ എന്തെലും കിട്ടുവോ നോക്കണമെന്ന് വിചാച്ചിട്ടാണ് മ മറ്റേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപ്പൊ അങ്ങടെ പോയ ഹോസ്റ്റലിൽ നിൽക്കാണ് നല്ല കൂട്ടുകെട്ട് കിട്ടിയ ട്ടില്ലെങ്കിലും
അവിടൊക്കെ ഹോസ്റ്റൽ എന്ന് വെച്ചാൽ അവിടെ അവിടത്തെക്കെഹോസ്റ്റൽ ഇല്ലേ ഏ എങ്ങനെയാണെന്നറിയോ അവിടുത്തെ ഫുൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഫുള്ള് എന്താ ഹോസ്റ്റലന് ചാടി ബീച്ചില് പോയിരിക്കും നമ്മള് ബീച്ചിലൊക്കെ പോകുമ്പോ എത്ര ആൾക്കാരെകണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഓരോരോ സൈഡിൽ ഓരോരോരുത്തരായി ഇങ്ങനെ ഇരിക്കയാ ഇവര് വീ..... ട്ടന്ന് പഠി പഠിപ്പിക്ക പഠിക്കാനന്ന് പറഞ്ഞഞ് വിടും അവിടെ അറിയുന്നില്ലല്ലോ എന്താ അവസ്ഥന്ന്
അതെ അതെ ഇപ്പൊ ഞങ്ങള്ൾ ഇന്നാള് ഞാനും എൻന്റെ ഹസ്ബൻഡും ഫാമിലിയ ഒക്കെ പാട് ടൂറ് പോയിരുന്നേ ആ റ്റൂർ പോയപ്പോ അവിടെ ചെറിയ ചെറിയ മക്കള് ചെറിയ മക്കള് പറ പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളു അത്ര പോ മക്കളും ഇരുപ സ ആയ ആൺകുട്ടി കുട്ടികളും ഇങ്ങനെ ഇരിപ്പിടങ്ങള ഉണ്ട് അവിടെ നമ്മള ടൂറിസ്റ്റ് ഭാഗ പ്പിടങ്ങള് അതിമേ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക ഇങ്ങനെ കൈയൊക്കെ തോളിലിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാന്പറഞ്ഞെ ഇവരൊക്കെ ഫ്രണ്ട്സാണോ അതോ അപ്പൊ ഇന്റെ ഇക്ക പറഞ്ഞു തന്നുഅത് ഫ്രണ്ടൊന്നും ആയിരിക്കൂല അവര് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികള് അങ്ങനെ ഇവിടെ വന്നി ഒരു ഹസ്ബൻറും വൈഫും ആണ് തോന്നും അത്രയും അടുപ്പത്തി ഇരിക്കണ എന്നട്ട് നമ്മളെ
ആ ഞങ്ങളെത്രോ ഞാനെത്രയോ ബീച്ചില് പോവു മ്പോഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നമുക്ക്ഫാമിലി ആയിട്ട് പോകാനൊന്നും പറ്റൂല്യ അല്ലെ അങ്ങനെ ഈ കാ - കാ നമ്മളീഈ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോഴല്ലേ ഇങ്ങനത്തൊക്കെ കാഴ്ച
ആ അതെ അതെ അതെ. അപ്പൊ ഞാൻ ഞാൻഎൻ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഞങ്ങള് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊന്നും പോകരുത് പ്പ നല്ല ശീലല്ല അതിന്റെ സമയമാവുമ്പോ ഉമ്മ ഇപ്പ ഈ പ്പ പി പിടിച്ച് കെട്ടിക്കും ഒക്കെ ചെയ്യും, വിദ്യാഭ്യാസവും, പഠിപ്പും എല്ലാതും കഴിഞ്ഞിട്ടാ കല്യാണം കഴിക്കുകന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തു. ഞാൻ ഒരിക്കലും നല്ല കാര്യല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോ നെ ലഹ ലഹരി അങ്ങനെ കൊണ്ടു പോയി, കൊണ്ടു പോയി തന്നാണ് ലഹരിക്കെ ഒരൊന്നിനും പോയിപ്പെടണതെ, ഒക്കെ പേടിയാണ്.
അതന്നെ ഈ പെൺകുട്ടികളില്ലേ ഈ പെൺകുട്ടികളെ ഭീഷ ഭീഷണിപ്പെടുത്തി ഇവര് ചെക്കന്മാര് കൊണ്ട് പോകുന്നുണ്ട്, കാരണം അവ ഫോട്ടോസും അതുപോലെ വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവരെ ഭീണപ്പെടുത്തുമ്പോൾ അതിലൂ ടെയും ഈ പെൺകുട്ടികൾ പോകുന്നുണ്ട്.
അതെ അതെ അതെ എങ്ങനെ ആയാലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പേടി തന്നെയാണ്, അത് വിചാരിച്ച് ഇന്നത്തെ കാല ത്തുള്ളത് പറഞ്ഞ അ പണ്ടത്തെ പോലെയല്ല നമ്മള് പഠി ക്കുന്ന കാലല്ലല്ലോ ഇന്ന് വിദ്യാഭ്യാസം നന്നായിട്ട് കൊടുക്കേണ്ട കാല വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികള് നമ്മോട്. ചോദിക്ക ഞങ്ങളെന്നെ പഠിപ്പിക്കാരുന്നു അവരത്രയും പവത് വെച്ചിട്ടാണ് നമ്മള് കല്യാണം കഴിച്ച ഇരുപത് ഇരു ത്തഞ്ച് വസ്സായിട്ട നമ്മുടെ കല്യാണം ഇപ്പ അയക്കനുള്ളൂപ്പോ
അതന്നെ ഇപ്പത്തെ കാലം അങ്ങനെയാണല്ലോ പണ്ട് ണ്ട്ന്ന് പർഞ്ഞാല് പതിനെട്ട് വയസ്സിന്റെ മുന്നേ തന്നെ കല്യാണം കഴിപ്പിക്കുക വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല
അപ്പൊ അന്നൊക്കെ ഇപ്പ ച്ചാലും പ്പളും കുട്ട്യേളാ അവരൊന്നും വലുതായിട്ടില്ല
ഇപ്പോയൊര് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സിലൊക്കെ ഒക്കല്ലെ കല്യാണം കഴി
അതെ അവര് ജോലിനോക്കിട്ട് നോക് ജോലി കിട്ടി ജോലിയൊക്കെ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തതിന് ശേഷാണ് പല്യാൺത്തിനൊക്കെ റെഡി ആവ്ണെ അപ്പ കുട് ട്ട്യേക്ക് പ പക്വതുണ്ട് പക്ഷെ അത് ഇവലെ ചതികളിൽ ഇങ്ങനെ വടുമ്പളാണ് നമുക്ക് ബുദ്ധിമുട്ട ചെലോൽക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ഏ
വിദ്യാഭ്യാസം പക്വതിം ഉള്ള കുട്ടികളാണ് ഇങ്ങനത്തെ എടങ്ങേർല് പോയി പെടുന്നത്
ട്ടായിട്ടൊക്കെള്ള കുട്ട്യേൾ നെ കാണുമ്പളാണ് ഭയ്ങ്കര പേടി ഇന്നത്തെ സമൂഹം എവിട്ക്കാ കുട്ടികളൊക്കെ ദൈവത്തിന് നമ്മളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് അവിടെ ശ്രദ്ധിക്കുക അതൊക്കെ തന്നെ ചെയ്യ പാടും കഴിയുള്ളല്ല എന്താ ചെയ്യുക എങ്ങനൊയാല ഞാനിപ്പോ അെ സ്കൂൾ ബസന് ചേർക്ക കഴഞ്ഞപ്പ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ച അപ്പ സ്കൂൾ ബസിന് സാർ ഇപ്പ എന്താ പറയ വെച്ചാ അടുത്തുള്ള കുട്ടികളാണെ സ്കൂൾ ബസ്സിന് പോന്നോട്ടെ അതാ നല്ലത് അ എന്ന അവർ ഇവിടെ ഇവിടെ വന്ന് ഇറങ്ങാൻ പോകാണ്
അതന്നെ പിന്നെ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കല്ലേ ലഹരിന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു എന്താ പറയ ഉന്മേഷത്തിന് വേണ്ടി ചെയ്യുന്നത് അ അതിന്റെ ദുരന്ത എന്ന് പറഞ്ഞാൽ ജീവിതം അധ കാലം മുഴുവനും
അതെ അതെ നമ്മള് വഷണംാവണം നമ്മള് മോശം അവസ്ഥയിലാവണ മാത്രമല്ല ഈ കുട്ടികളെ ഓരോ അവയവവും ഇത് കാരണം ദ്രവിച്ചു പോകാന ഇല്ലെങ്കില് ക്യാൻസർ അങ്ങനെയൊക്കെയള്ള മാരോഗങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടും കുട്ട അങ്ങനെ
അത്തന്നെ ക്യാൻസർ പോലുള്ള നമ്മളെ ഈ എന്താ പറയാ ഈ മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കും ചില ആൾക്കാർ എന്താവുന്നത് മദ്യപിക്കുന്നത് ലഹരിയിലേക്ക് പോകുന്ന പക്ഷെ അതെന്താ ചെയ്യുന്നത് അത് വിഷാദ രോഗവും ഡിപ്രഷനൊക്കെ ഈ കാരണമാകുന്നത് ഈലഹരിയന്റെ ആാണ്
അതെ അതെ അതെ ഇപ്പൊ എന്റെ വീടിനടുത്ത് ച ചില കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പ ക്ലിയർ ആക്കി ഇടുട്ടുണ്ട് ഇവിടുത്തെ പഞ്ചായത്തും കാര്യങ്ങളൊക്കെ െ തീരുമാനിച്ചിട്ടേ അങ്ങനെയൊക്കെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് നീ നിന്റെ മകളൊക്കെ നല്ല ശ്രദ്ധിച്ചോ
ന്യൂസ് സില് ന്യൂസിലെല്ലാം കേക്കുന്നുണ്ടല്ലോ?
ആഹ് അതെ ശ്രദ്ധിച്ചോളോണ്ടൂ എപ്പളും കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചോളോണ്ടൂ വീട്ടിലിതാ കൊയപ്പൊന്നും ഇല്ലാ
ആഹ്
ആഹ് എന്നാ വേറെ ഒന്നുല്ലല്ലോ ന്നാ വെക്കട്ടെ? ഇല്ലല്ല ഇവിടെ നല്ലതന്നെയാ.
ആഹ് ആഹ് ആയിക്കോട്ടെന്നാ ശരി എടക്കൊക്കെ
ആ വിളിക്കാ വിളിക്കാ ഓക്കെ.
ആഹ് ഓ